ഹലോ
ഹലോ
ആഹ് പറയ് എന്താ പണി ഭക്ഷ
കേക്ക്ണില്ലേ?
ആഹ് കേ
ഹലോ സൗണ്ട് കൊറവാണ്. ആഹ് കേക്ക്ണ് ണ്ട് സൗണ്ട് കൊറ
അത് ഞ് റെഡ്യാവും ഫസ്റ്റ് കോള്‌ട്ക്കുമ്പോ സൗണ്ട് കുറവ്ണ്ടാവല്ണ്ട്.
ആഹ്
ഭക്ഷണം കഴിച്ചോ? നല്ല വിശേഷ് എന്താ സ്പെഷ്യല്? മയ ഇപ്പല്ല നേരത്തെ ഉം ഇങ്ങനെ ചെർതായിട്ട് ണ്ടേനി അയ്ലൊക്കെണ്ടോ?
ഇല്ല ഇവടെ ഇന്ന് വെയിലാണ്.
ആഹ് നല്ല മഴ വരുന്നുണ്ട്പ്പോ അങ്ങനെ മൂടീംകൊണ്ട്
ഉം
ഭക്ഷണത്തിനെന്താ സ്പെഷ്യലായിട്ട് എന്തെലും ഉണ്ടോ
സ്പെഷ്യല് പറയാനൊന്നൂല്ല എന്നത്തേം മാതിരിയന്നെ ചോറ് കറി ബീഫ് ഉപ്പേരി
ആഹ് മക്കളൊക്കെ
ഏഹ്
കുട്ടികളൊക്കെ അവിടെയില്ലേ
ഉം കുട്ടികളുണ്ടിവിടെ
സ്‌കൂളൊന്നുവില്ലല്ലേന്ന്
ഉം സ്കൂളില്ല ഭക്ഷണം കൊടുത്ത് അവരവിടെ കളിച്ചണുണ്ട്
ആഹ് ഒരാളൊറങ്ങി ഒരാള് അവിടുണ്ട് പിന്നെ ടൂറൊക്കെ പോയിനോ പെരുന്നാളൊക്കെ ആയിട്ട്
ഇല്ല പെരുന്നാൾക്ക് പോയിട്ടില്ല
ഉം വേറെവ്ട്ക്കേലും പോയിനോ ആഹ്.
പോയിന്നു ടൂറ് പോയിന്നു മൈസൂര് പോയിന്നു സ്കൂള് പൂട്ട്യപ്പോ വെക്കേഷന്.
ആഹ്.
മൈസ്
ടെണ്ട് അവിടെത്തെ എന്താ അവിടെന്തോ ഉണ്ടാക്ക്യേനി
ആഹ് രണ്ട് ദിവസം വന്നു.
ഉം എങ്ങനെ പോയത്.
ഞങ്ങള് കാറില്. കൂട്ടുകാരന്മാരുണ്ടായിന്നു അപ്പ അങ്ങനെ കാറില് പോയി.
അങ്ങനെ പോയി ഉം അവ്ടെ കൊറെ കാണാനൊക്കണ്ടല്ലോ.
ആഹ് കാണാന് കോട്ട ണ്ട് പിന്നെ സൂ പാർക്ക് ഉം. ഓ അങ്ങനന്നെ
വൃന്ദാവനത്ത്ക്കൊക്കെ പോയിന്നോ?
അവടെ രാ നല്ല തെരക്കെക്കെ പറഞ്ഞീനി വൃന്ദാവന ത്തില് നല്ല തെരക്കാണ് രാത്രി. ആഹ്. വെക്കേഷൻ ടൈമാവുമ്പോ എല്ലാരും പോവും ചെയ്യോല്ലോ.
ഉം.
ക്കൊ കിട്ടാ നല്ല ബുദ്ധിമുട്ടായ്ന്നു എല്ലാ റൂമും
ആഹ്.
ഇങ്ങളെ ഹലോ. ഹലോ.